കേക്കാമോ
ആഹ് കേക്കാം അവിടെ കേക്കാവോ
ആഹ് എനിക്ക് കേക്കാം
എന്തെടുക്കുവായിരുന്നു
ഞാൻ വല്ലിച്ചൻ്റെ വീട്ട് വരെ ഒന്ന് പോയതാ ഹലോ കേൾക്കാമോ
ഓ ആഹ് കേക്കാം കേക്കാം
ആ ഞാൻ വല്ലിച്ചൻ്റെ വീട് വരെ ഒന്ന് പോയതാ അവിടെ എല്ലാരും ഉണ്ടായിരുന്നു അന്നേരം കുറച്ചേരം സംസാരിക്കാന്ന് വിചാരിച്ച് എല്ലാരും അങ്ങോട്ട് പോയപ്പോ ഞാനും അങ്ങോട്ട് പോയതാ
ഉ ഹ ഞാനിവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു
ആ ടിവിൽ എന്തോ സീരിയലോ സിനിമയോ
ടിവില് സീരിയലാ ഇവിടെ വി സന്ധ്യട്ട് ആയിക്കഴിഞ്ഞൽ ഇവിടെ സീരിയല് വെക് ക്കാറുള്ളൂ അപ്പം വെറുതെ ബോറടിക്കേണ്ട എന്ന് വിചരിച്ച് അത് കണ്ടോണ്ടിരുന്നാണ് ഞാൻ അങ്ങനെ സീരിയല് കാണാ റില്ല
ഞാൻ ഞനും ആഹ് ഞാൻ മിക്ക സീനിലും കാണാറുണ്ട് അങ്ങനെ നിർബന്ധംമൊന്നുല്ല പക്ഷെ അതാ വെച്ചേക്കുന്നെങ്കി അത് കാണും നീ സിനിമ കാണത്തില്ലേ
ഞാൻ ടി വി അങ്ങനെ സിനമ കാണാറില്ല എനിക്ക് എന്താ കൂടുലും തിയറ്ററിൽ പോയി സിനിമകൾ ക കാണാൻ തോന്നും സിനിമകൾ പോയി കാണും അതേള്ളൂ അല്ലാതെ ടിവിലും ഫോണിലും കാണാനുളള ക്ഷ ക്ഷമ ഇല്ല എനിക്ക്
ആ പരസ്യ ആയോണ്ടോ
പരസ്യം നമ്മളിപ്പോൾ തിയേറ്ററിൽ പോയിക്കഴിഞ്ഞാ നമ്മൾ അതിന് വേണ്ടീട്ട് മാത്രം പോകുമ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ അത്‌ അങ്ങ് കാണും പക്ഷെ ടി വിയില ആകുമ്പോൾ നമ്മള് ഇടക്ക് വേറെ കാര്യങ്ങൾക്ക് പോകും പിന്നെ പരസ്യം അങ്ങനെ ങ്ങനെയൊക്കെ ആകുമ്പോൾ അത് നടക്കത്തില്ല ഫുള്ള് കണ്ട് തീർക്കാൻ
ആഹ് അത് ശരിയാ അതിലെ തിയേറ്ററിൽ കാണുന്ന ഒരു എക്സ്പീരിയൻസ് നമ്മൾ ടിവിയിൽ കണ്ടല്ലോ ഫോണിൽ കണ്ട ല കിട്ടത്തേ ഇല്ല
അത് ശരിയാ
ആ ആ ആ ഒരു ആ ഞാനും പോവാറുണ്ട് ഞാനിപ്പോ ലാസ്റ്റ് ലോക കാണാനാ പോയത് പക്ഷെ എനിക്ക് വാഴ സിനിമ മാടാനൊക്കെ പോകണന്ന് ആഗ്രഹ ഉണ്ടായിരുന്നു
ഉം ആ ഞാൻ വാഴ കണ്ടായിരുന്നു തിയേറ്ററില് പോയിട്ട് പക്ഷെ ഞാൻ ലാസ്റ്റ് കണ്ട ദൃശ്യം ത്രീയ
ആ അതെങ്ങനെ ഉണ്ടായിരരുന്നുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടോ
എനിക്ക് ഇഷ്ട ട്ടു പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച പോലത്തെ ഒരു ട്വിസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്ന ദൃശ്യം എന്ന് പറയ്പോ ഫുള് അതിനകത്ത് മൊത്തം ട്വിസ്റ്റ് ആണല്ലോ അപ്പോൾ നമ്മൾ ആ ഒരു പ്രതീക്ഷയിലാണ് പോയത് പക്ഷെ പ്രതീക്ഷയ്ക്ക്ൊത്തു വന്നില്ലെന്നാണ് എൻന്റെ ഒരു അഭിപ്രായത്തില്ൽ എനിക്ക് അങ്ങനെ തോന്നിയത്
ആർ ഞാന ഇനി ഡിസ്നിയിലെങ്ങാനൻ വരുവാണെങ്കിൽ കാണണം
ഉ അ ഇനിയിപ്പോ ഉടനെ ടിവിൽ വരുംന്ന് തോന്നുന്നു ദൃശ്യൊക്കെ
ആ വരുവായിരിക്കും വാഴ അതുപോലെ ഞാൻ ടിവിൽ കണക്ട് ചെയ്തിട്ടാ കണ്ടത് വീട്ടിൽ തന്നെ
ഉം ഹം പക്ഷെ വാഴ നല്ല സിനിമയായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ആ സിനിമ
ആ ആണ് വാഴ ഫസ്റ്റ് നല്ലായിരുന്നു സെക്കൻഡും നല്ലന്നെ
ഉം വാഴ ഫസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഫസ്റ്റ് സെക്കൻഡും തമ്മിൽ ഒരു ബന്ധം ഇില്ലെന്നാണ് പറയുന്നത്
ആ ഫസ്റ്റ് സെക്കൻഡ് നമുക്ക് ബന്ധമൊന്നുമ ഇല്ല പക്ഷെ അതിൽ അഭിനയിച്ചവര് തന്നെ ഇതിനകത്ത് ഉണ്ടെന്നേ ഉള്ളൂ പെ പക്ഷെ ഏകദേശം ഈ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം വാഴ ഫസ്റ്റിലോ ഉണ്ട് സെക്കൻഡിലോ ഉണ്ട് പക്ഷെ സെക്കൻഡിലന്ന് വെച്ചാൽ സഹോദര സങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനാണല്ലോച്ച് കുറച്ചുകൂടെ കൊടുക്കുന്ന പ്രാധാന്യം
ആ ന ഇനി വാഴ ത്രീ വരുന്നത് ഗേൾസിന്റെ ഗേൾസുമായിട്ട് ബന്ധപ്പെട്ടതാ പറഞ്ഞ പോസ് തരുന്നു
ആ ഞാനും കണ്ടായിരുന്നു ആ് ഞാനും കണ്ടായിരുന്നു അതിനകത്ത് പെൺകുട്ടി കുട്ടികളുടെ ഇത് വെച്ചിട്ടായിരിക്കും വാഴത്രീ വരുന്നതെന്നും പറഞ്ഞു ഉം പക്ഷെ വാഴന്ന് വെച്ചാ നമ്മള് എല്ലാം അടികൂടുന്നതൊക്കെ ആയാലും കറക്റ്റാ അതില് കാണിച്ചേക്കുന്നൊക്കെ ഇപ്പൊ പുൊറത്തു പോയി പഠിക്കുന്നവരുടെ
ആഹ നമ്മുടെ റിയൽ ലൈഫ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്
ആ അതാ ഇപ്പൊ പുറത്തു പോോയി പഠിക്കുന്നവരൊക്കൊയാലും നമ്മൾ വിചാരിക്കാം അവര് പുറത്തു പോയി പഠിക്കവാ ക്കെ പറയും പക്ഷെ അവിടെ നൽിക്കുന്നവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അവർക്കെ അറിയാവ വല ലോണൊക്കെ എടുത്തിട്ടായിരിക്കും ഇവിടെന്ന് പോകന്നേ അവിടെ ചെന്ന്ഹ വേറെ എന്തെങ്കിലും ജോലിയും ചെയ്ത് പഠിത്തവും എല്ലാം കൂടെ ആകുമ്പോ അവർക്കും ഭയങ്കര ടെൻഷൻ ആയിരിക്കും
യാണ്
അം
പിന്നെ നീ ഫുഡ് കഴിച്ചോ രാത്രിയിലെ ഉം ഹലോ ഹലോ കേക്കാൻ പറ്റുന്നുണ്ടോ അ ഹലോ ഹലോ കേക്കമോ